ഹലോ എന്തൊക്കെ? സുഖ ഞാ കേക്ക്ണുണ്ട് എന്താ ചായുടിഒക്കെ കൈഞ്ഞോ?
ചായ കുടി കഴിഞ്ഞു ന്ന് നെയ്യപ്പേനു നെയ്യപ്പൊക്കെ ചൂട്ട് തിന്ന് ഇരികാണ്.
ഉം നെയ്യപ്പം.
ഇങ്ങളെന്തേ ഇണ്ടാക്കി? നെയ്യപ്പൊക്കെ ഉഷാറായി പൊന്തി നല്ല പൊള്ളച്ച് വന്നു. നെയപ്പൊ കെ ഉഷാർ ആഹ് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായി വന്ന്ണ്.
ജ്ജങ്ങനെ ചുട്ടെ?
ഞാന് ശർക്കര വെള്ളം നെയ്യപ്പത്ത്ക്ക് ശർക്കര. ഉരുക്കിക്കാണ്ട് ആ വെള്ളത്തിൽ അരി അരച്ച.
ച്ചു അയിക്ക് പിന്നെ ലൂസിലിന് മുറുഗാൻ വേണ്ടിട്ട് കുറച്ച് മൈതപ്പൊടിയൊക്കെ ചേർത്ത്. കൊറച്ച് ചൂടില് അങ്ങനെ അരച്ചു ന്നിട്ട്. അല്ല മൈദപ്പൊടി പിന്നെ ആ ലൂസൊന്നും മുറുക്കാൻ വേണ്ടിയാണ്ട് മൈദപ്പൊടി ചേർത്താണ്ട്. ആഹ് കൊറഞ്ഞ ത തരിയോടുക്കനങ്ങട്ട് അരച്ചെടുത്തു ഇങ്ങട് മൈദപ്പൊടി ചേർത്ത്. രാവിലെ ഒരു പത്ത് പതിനൊന്നാണി ആവുമ്പോ കൂട്ടി വച്ചിട്ട് പ്പ ചുട്ടു. ഉം പതിനൊന്നണിയൊക്കെ ആവുമ്പോ കൂട്ടി വെച്ച തേനി. ഇപ്പൊ ചുട്ടപ്പഉഷാറായി പൊങ്ങി വന്ന് ആഹ് കൂട്ടിയെക്കണം അപ്പഴേ നന്നാവുള്ളൂ അപ്പൊക്കെ അപ്പളില്ല പരിപാടി നന്നാവൂല. ആ പൊട്ടിയാ പിന്നെ വെളിച്ചെണ്ണയും കുറെവേണം
അത് ചുടാന്നന്നെ തോന്നൂലാ വെളിച്ചെണ്ണയും വേണം അത് എണ്ണ കുടി ക്കും ചുടാനും തോന്നൂലാ എന്നിട്ട് ചായ കുടി കഴിഞ്ഞിപ്പൊ നെയ്യപ്പൊക്കെ ചുട്ട്
ചായ കുടി കഴിഞ്ഞ് ഞാപ്പോ ക്യാ സറോളില് നെയ്യപ്പം വെച്ചിരിക്ക ഇവിടെ ബാക്കിയുള്ള നെയ്യപ്പം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകാ മുന്നിലുണ്ട് തിന്നണുണ്ട് അയിന്റെ ഇടേല്
ഉം ഇങ്ങനെയൊക്കെ കൊടുന്നു ഉണ്ടാക്കിയേക്കണം അല്ലെ വിളിച്ചുമ്പം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുന്ന് റെഡി ആയി ആള് വേണം ഉം അയിനിപ്പൊ ആരാണാവോ
അയിനിപ്പോ ആരാണാവോ എന്നാ അയിന്നൊക്കെ കൂടുക ആവോ
അല്ലെ അറിയില്ല മരക്കള് വരണെങ്കി കൊറച്ച് കുടിച്ചും ഞാന് രണ്ട് കൊല്ലം കൂടിയും കഴിയട്ടെ ഇല്ലേ സ്കൂളിന്ന് വന്നിട്ടില്ല
ഉം രണ്ട് കൊല്ലം കഴിഞ്ഞാ കെട്ട് തന്നെയാ അവനെങ്ങോണ്ട് കെട്ടിച്ചാ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചുണ്ടാവും ല്ലേ ആഹ് രണ്ട് കൊല്ലം കഴിയുമ്പോത്തേക്കും അവന് വയസ് എത്ര ആകും
ഇപ്പൊ പത്തൊമ്പതായില്ലേ
ആകും പൊക്കോണം അവിടുന്ന്
പത്തൊമ്പത് ആയി ആഹ് സമയൊക്കെ ആഹ് വാപ്പാര് കെട്ടിയ കണക്കിനൊക്കെ ആയിയെ
ആഹ് വാപ്പാര് കെട്ടിയ കണക്ക് അന്നല്ലേ
ഇപ്പോ ഇനി കെട്ടൂല ആ വയസ്സിന് കല്യാണം ഉണ്ടാവൂല പെരെല്ലാം രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഇൻഷാള്ള അപ്പൊ കാല് നീട്ടല്ലേ അപ്പോ കാല്
ആ ചുറ്റി ഓടേണ്ടി വരും
ഓടേണ്ടി വരും ഉം
ഓടേണ്ടി വരുവോ അതാ അവസ്ഥ ഇപ്പം അങ്ങനെയല്ലേ
അവിട ആരും ഇല്ലേ കുട്ടികളൊന്നുംഇല്ലേ കളിച്ചാൻ പോയോ
ഒക്കെ ഉണ്ട് മറ്റവര് കളിച്ചാൻ പോയി വലിയോള് ഇവിടുണ്ട് അങ്ങനെ ഒക്കെ ഇങ്ങനെ പോണ് ആഹ് പൊയിക്കണ് എന്താ അവിടെ പുതിയാപ്പള വന്നൊ
വന്നിട്ടില്ലേ ആഹ് അതു വരണെങ്കി വാങ്ക് കൊടുക്കുമ്പോ ഏകദേശം ഉം ആളില്ലാത്തോണ്ട് കടയിലാ ളില്ലാത്തോണ്ട് ഉം
കടയില് ആളില്ലാത്തൊണ്ട് ഉം അതന്നെ ഇഷ്ട്ടം പോലെ മാങ്ങാകിട്ടുമല്ലോ
ആഹ് ഹും എനിക്ക് ഏതായാലും മേണ്ടപ്പോ കൊറച്ചിട്ടും പൊറത്തീട്ടും പേ ഇത് ഇതുണ്ടാക്കി എന്താ പറയാ
ഐസ്ക്രീം ഉണ്ടാക്കീട്ടും മറ്റേ താക്കിട്ടും എന്തേലുക്കെകാട്ടിട്ടും കഴിച്ചാണ്ടപ്പൊ ഇത് പള്ളയെക്കെ എങ്ങനെയും കുത്തി കയറ്റിയെന്നേ
ഓള് ചൂടായികൊള്ളുമെന്നു കണ്ടോ ഇഞ്ചിപ്പോ എങ്ങനെയാ പണിയൊക്കെ നടക്കുവൊ ഇതിന്റെ അടിയില് മോളിന്റെ അടിയില് അവമ്മാങ്ങ് നടക്കല്ലേ പിന്നെ എന്താ എന്താതില് പേര് കൊടുത്തക്ക്ണേ
അതൊന്നു ഇതില് പറയല്ല് ആഹ് ഓ അത് ഇതില് പറയണ്ടാ
ഏഹ്
വേറെന്താ ഇതില് പറയണ്ടെ അങ്ങനെയാണല്ലോ
ആഹ് അത് ശരി ആഹ് അല്ലത് ഈ ഞാൻ പറയാ കേക്കാത്തൊരു പേരായി
പാ അഹ് ചെലപ്പം അങ്ങനെയൊക്കെണ്ടാവും പേരൊക്കെ ഉം
ആഹ്
പിന്നെന്താ ഇഞ്ഞെന്താ പണി പരിവാടിയെത്താ വെറ്തെ കുത്തർക്കാ
വേ ആഹ് പിന്നെ
വെറ്തിരിക്ക്യോയ്ച്ചാ
പിന്നെന്താ വേറെന്താ വർത്താനം ഉം വെറുതൊന്ന് ഡ്രസ്സ്മാറിയേക്ക് ഇപ്പം വെറ്തെക്കാ വെറുതെര്ക്ക ഇഞ്ഞ്പ്പോ ഇല്ലേ അങ്ങനെ നടക്കൂല്ല അങ്ങനിം ഇന് ക്ക്‌ നടക്കൂലാ സ്പീക്കർ ഇട്ടാലും ഇന്ക്ക് പണിയൊന്നും നടക്കൂലാ
ഏഹ് ഞാനൊക്കെ ഫോണ് കയ്യിലും വെക്കുന്നേന്‌ ഇന്റെ ഇവടെ അയൽവാസിയേക്കൊരു പറച്ചിലാണ് കൗത്തിനെ എപ്പളാ ഉൾക്ക്‌ണാവോന്ന് ഒരു സൈഡ്ക്ക്‌ വെക്കും ആ സൈഡ് കഴിഞ്ഞാ പൊർത്ത്ക്കെ‌ക്കും പിന്നെ തൊടക്കും അടിച്ചേരും ഴ്കും മീൻ നന്നാക്ക വരെ ചെയ്യും ഫോണ് ഒരു ചെവി വെച്ച്ക്കാണ്ട് ഇതെല്ലാ പണിം ഞാൻ ഇട്ക്കും ഞാനതന്നെ ഇബനങ്ങട്ട് കൊണ്ടാക്കി കഴിഞ്ഞാ വേം വര്യാ ഫോണാണ് ഇ‌ട്ക്ക ഇമ്മാക്ക് വിളിക്കാ അത് കഴിഞ്ഞാ ഏട്ടത്തിക്ക്‌ വിളിച്ച എല്ലാം ആഹ് ഓട്ടർക്ഷ ഇവടാണ് ഓട്ടർക്ഷെ ഞാൻ പിന്നെ കൊണ്ടയാക്കാൻ ചെ രണ്ടേരം മെന്ക്കടല്ലേ അയിനാവുലാച്ച്ട്ട് പക്ഷെ കാത്ത്ക്ക്‌ണ നേരം കൊണ്ടയാക്കാട്ടൊ നല്ലത് കാരണം കാത്ത് നിന്ന് നിന്ന് മതിയാവ കൊണ്ടയാക്കാണെങ്കി കുഞ്ഞിപ്പ പറയല് അഞ്ച് മിന്ട്ടതി
മതി നമ്മക്ക് നേരവുമ്പാണ്ട് കൊണ്ടയാ ക്കിയാ മതി അഹ് ബെല്ലടിച്ചാ നേരത്ത് കൊണ്ടാക്കിയാലും മതി കുന്നേരം അയിന് മൂന്നണിയാവുമ്പോ ഒർ ഒറക്കൊക്കെ സുയ് പ്പായി നോക്കിങ്ങനെ കാത്ത്ക്കണം എപ്പളാ വെര്യാ അപ്പൊ കുട്ട്യാള് അമ്മളെ അ ഥവാ ഒന്ന് കണ്ണുമ്പിയാലും ഓട്ടർക്ഷ നിർത്തിക്കാണ്ട് ഇങ്ങട്ട് വരോല്ലോ കുട്ട്യാളും അമ്മളെ പെരീക്കെത്തും പിന്നെ ഉം
ഏഹ് പിന്നെ അങ്ങനേണ്ല്ലെ ചായുടിച്ചോ
ഏഹ്
ചായുടിച്ചോയ്ക്കാ
ഉം ചായുടി കഴിഞ്ഞ് മാഗിയാ ഇണ്ടാക്കിയെ ചായുടി കഴിഞ്ഞു ആഹ് മാഗിയാണ് ഇന്ന്
ഏഹ് അഹ് ശരി
ഉം ഇന്ന് മാഗിയാ വേറൊന്നും ഉണ്ടാക്കീല്ല കടിക്കൊന്നും ഒര്ങ്ങിയിട്ടില്ല ഉം ഇന്ന്പ്പയിന് ഫോൺ ചെയ്യാൻ നിന്നുവേ അപ്പ കടിക്കോ ഓൻ പോയിക്ക്ണ് മകൻ പോയേ ഓൻ ഇഞ്ഞ് വൈകുന്നേരം രാത്രി വെരൊള്ളൂ ആഹ് രാത്രി ഒമ്പത് മണി എ ആഹ് എട്ടര ഒമ്പത് മണിയാവും അരമണിക്കു എട്ടരക്കൊക്കെ വരും അരമണിക്കൂർ പിന്നെ ചെങ്ങായിമാരെട്ത്തൊ ക്കെ ചാടികല്ല്ങ്ങാടി ഇര്ന്ന് രാജുഭായില്ലേ രാജുഭായിന്റെ ആടെത്തന്നെയിരിക്കും ആഹ് അവടെ നി ന്ന് അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിന്ന്ട്ടേ വെരൊള്ളൂ ഞാൻ പറയും ഒമ്പത് മണിയാവുമ്പം ഞാൻ കടക്കും പിന്നെ കഴിഞ്ഞാ വാതിലൊറ്ക്കൂലാ ഒക്കെ പറിം അപ്പൊ പിന്നെ വേം വരും സമയത്തല്ലാഞ്ഞാലേ അപ്പൊ വേം വിളിച്ചെരു പിന്നെ ആഹ് പിന്നെ ഓൽക്ക്‌ അഹ് ശീലാവും നമ്മക്കൊരു ഏഹ് സമയം കണ ക്കാക്കാഞ്ഞാല് അങ്ങനാട് പോവേ വാ ഇപ്പളൊക്കെ പറഞ്ഞേക്കുണ്ട് ഇഞ്ഞ് കൊറ്ച്ചഴിഞ്ഞ എങ്ങനേക്കാരാവോ
ഏഹ് ഇപ്പളെ ഇത്ള്ള ആളല്ലല്ലോല്ലേ ഞാനിന്ന് വീട്ട് കുത്തർ ഓനന്നെ അങ്ങന അല്ല അം തന്നെ റട്ട് കുർക്കണ ആണോ എന്നല്ലോ അയാം
ആഹ് അല്ല ഇപ്പ പിന്നെ അങ്ങനെ ആഹ പെരിയിലൊന്നും ഇരിക്കൂല ചങ്ങൈമാര ഇൽത്തിരിക്കും ചെങ്ങാതിമാരെത്തി ഇപ്പൊ ഉ ഇവിടെ വരിലൊന്നും ഉണ്ടാവൂല്ല പണിക്ക് പോയാ അങ്ങനെ പോകുന്നുള്ളൂ അല്ലാത്ത ദിവസം ഇവിടെ പരയിലുണ്ടാവൂല അപ്പൊ ചെങ്ങായിമാരപ്പം കൊളത്തിലായിട്ടും ചാടീറ്റായിട്ടും തിന്നാൻ പോയിട്ടായിട്ടൊക്കെ ഇണ്ടാവും പോയിവില്ലായിറ്റാ
അത് ഓള ശിലുവിന്റെ പെണ്ണിന്റെ അതെ അവള് സ്ക്രബിനു ഉണ്ടായിനില്ല അതിന്റെ എന്താപ്പോ ബ്രോ ഇത് കിട്ടീന അല് ഒരു സമ്മാനം കിട്ടീന അത് നോക്കി കാണിച്ചുറുക്കാണ് നോക്ക് നോക്ക് കാര മറ്റിയര് കാട്ടിടുക്കേന്റെ രസം പറ ആ അത് കാട്ടിക്കൊടുക്ക എസ് എസ് എൽ സിക്ക് കഴിഞ്ഞാഴ്ചകൾ എഴുതി കൊടുത്തേ കുട്ടിക്ക് പരീക്ഷ എഴുതി കൊടുത്തീ ആ ഓളെ എഴു കൊടുത്തീന് എതിരു പേരുമാന
അയ്യവാ കുട്ടിലേ ആഹ് ആഹ് പരീക്ഷ എഴുതിറ്റെങ്ങാനുണ്ട് ആ കുട്ടി പാസ്സായോ
ആഹ് ആഹ് ആഹ് ആഹ് അയിനുള്ള സമ്മാനം കൊടുക്കരുനിന്ന്
ആ ശെരി ഓൾക്ക് കിട്ടി
ആഹ് അതിന് സമ്മാനം കിട്ടിയത്
കുട്ടിക്കോ എഴുതിയ കുട്ടിക്കോ ആഹ് ആ കുട്ടി ഓൾ കൊടുക്ക്
ഇവളല്ലേ എഴുതി കൊടുത്തത് കുട്ടിയെല്ലേ കൊടുത്ത് സ്കൂളിന്റെ വകെ കൊടുത്ത് കുട്ടിയാ കിട്ടിയാ കൊണ്ടേ മുങ്ങി കുട്ടിക്കൊക്കെ എഴുതി പാസ്സ ആക്കി കൊടുത്ത കുട്ടീക്ക് വരവില്ലല്ലോ
ഏഹ്
ആഹ് പാസ്സാക്കി കൊടുത്ത കുട്ടീന്റെ എത്ത കെട്ടിട്ടില്ല
ആഹ് അല്ല പൈസ കിട്ടൂല
എത്ര നന്നിണ്ടില്ല സ്കൂളിന്റെ ഭാഗംല്ലരു സമ്മാനം കൊടുത്തുനി പൈസ തരൂല്ലേ അറിയില്ല ഉണ്ട്ന്നൊക്കെ അന്ന് പറഞ്ഞിനു
പൈസക്കാണ് ഇവിടെ ഓള്ളൊക്കെ എഴുതി കൊടുത്തീനേ
പൈസക്കണത്ണ്ടാവലേ പക്ഷേ ഇത് കിട്ടിയേക്ക പൊതുവരെ ഒന്നും പറഞ്ഞട്ടില്ല പൈസന്റെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ തിരക്കാർ അഡ്രസ്സ് തന്നെയല്ല തിരക്കാര് എഴുതിയതും കൊണ്ട് ട്ടീറ ഒന്ന ഒരു അഡ്രസ് തന്നെല്ല അത് ഇനി ചെലപ്പം പിന്നെ എന്താ അറിയില്ലോ കുട്ടി എങ്ങനെയാണ് കുട്ടിന്റെ പെരേടെ എങ്ങനെയ അവസ്ഥന്ന് നമുക്ക് അറിയില്ലോ എങ്ങനെ ആഹ് എങ്ങനെയൊക്കെയണ ഓല അവസ്ഥന്ന അറിയില്ലോ
സുഖംമല്ലാത്തവൽക്കല്ല എഴുതി കൊടുക്കണത്
ആ ഇതിന് കുഴപ്പൊന്നുമ ഇല്ല കുട്ട കുട്ടിക്കൊന്നും ഒരു കുഴപ്പില്ലാത്ത കുട്ടികളാ പക്ഷെ
ഏ മുന്നൂറ് വെച്ച് കണ്ടത് അങ്ങനെയാണ് വൈ അത് കൊടുത്തീനേ തോന്നണ ആഹ് ഒരു കുട്ടിക്ക് ഒരു എക്സാം എഴുതാരുന്നു അമ്പത് അങ്ങനെ പറഞ്ഞ ഏതാലും അത് ആയിരത്തിന്റെ മേലായിട്ട് കിട്ടിക്കണം രണ്ടായിരത്തിന്റെ അടുത്തായിരഞ്ഞൂറ് രണ്ടായിരം ഒക്കെ
അത് എത്ര രൂപയാ
ഒരു കുട്ടി ഒരു കുട്ടിക്ക ഉള്ളൂല്ലേ പരീക്ഷയ
മുന്നൂറ്
ആഹ് എല്ലേ പരീശൈയ്തല്ലേ അപ്പൊ അങ്ങനെ കിട്ടീണ്. ആഹ് അങ്ങനെ ഓരോ വിഷയ ത്തിന് അങ്ങനെ ഓള് കൊറേ കു കൊറേ പ്രാവശ്യം എഴുതീക്ക്ണങ്ങനെ കൊട്ത്ത്ക്ക്ണ് പ്ലസ് ആ പ്ലസ് വൺ പ്ലസ്റ്റൊ എല്ല ഡിഗിരിയൊക്കെ ഡിഗ്രി വണ്ണ് ഒക്കെ ഇല്ലോൽക്ക് പിന്നെ പിന്നെന്താ വേറെ ഇന്ന് എന്താ ചോ ചോറ്റിക്കെന്ത കൂട്ട ആഹ് ന്നആയിക്കോട്ടെ